ആഹ് എന്തൊ എടുക്കുവാടാ
ഓ ഇവിടെ ഇരിക്കുന്ന് വീട്ടിന്നൊരു കോളൊക്കെ വന്നിരന്ന് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് നിന്റെ കോള് വന്ന് അതാ എടുക്കാൻ പറ്റാത്തത്
ആഹ് ഹാ എന്താ വീട്ടി വിശേഷം
വിശേഷം എന്റെ ബ്രദറിന്റെ മാരേജ് ആവാറായ് അപ്പൊ അതിന്റെ കുറച്ച് ഒരുക്കങ്ങൾക്ക് വേണ്ടി ചോദിക്കാന ക്കെ വിളിച്ചത്
ആഹാ എവിടാ എവിടന്നാ ആഹ് അല്ല എങ്ങനാ മാരേജ് വന്നത് മാട്രിമോണി വഴിവല്ലോ ആണോ
അല്ല അല്ലാതാ അറിയാവുന്ന കുട്ടിയായിരുന്നു അങ്ങനെ ചോയ്ച്ചാ ഇപ്പൊ പെൺപിള്ളോരൊ ക്കെ കൊറവല്ലേ എല്ലാരും പഠിക്കെയും ജോലിയൊക്കെ അങ്ങനെയൊക്കെ പിന്നെ എല്ലാരും കണ്ട് വ ച്ച് നടത്തുന്നുന്നത് അങ്ങനെയല്ലേ
ആഹ് അതെ അതെ
ആ ഇതിപ്പോ നമ്മള് ഒരു കുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ചോയ്ച്ച് അങ്ങനെ നടത്തുന്നത് അപ്പൊ ഇപ്പൊ ഒരുപാട് ഫ ഒരുപാട് അതിനെ സംബന്ധിച്ച് ഒരുപാട് ആഘോഷങ്ങളല്ലേ ഓരോ ദിവസം സൊ ഓരോ പരിപാടിക ളല്ലെ
ആ അതെ അതെ പണ്ട് ഇത്രെം പരിപാടികള് ഇല്ലായിരുന്നല്ലേ
കച്ചൊ ഇച്ചെ പണ്ട് ഒരു ദിവസം അല്ലെങ്കി രണ്ടു ദിവസം ഇപ്പം ഒരാഴ്ചയൊക്കെല്ലേ
ആഹ് അതെ അതെ ഒരാഴ്ച പരിപാടികളാ
അതാണ് ഹലോ പറഞ്ഞോ
യാണ് യാണം പിന്നെ തലേ ദിവസം കേക്കാവോ തലേ ദിവസം ഇപ്പ മ് നമ്മുടെ മഞ്ഞ കളർ ഡ്രസ്ക്കേ ഇട്ട് ഒരാഘോഷം ഇല്ലേ
ആഹ് അതാണ് ഹൽദി എന്നൊക്കെ പറയും
ആഹ് ഹൽദി അത് തന്നെ
ഉം ആഹ് ആഹ് പിന്നെ ഓരോന്നും ഓരോ പ്രോഗ്രാം ഓരോ പ്രോഗ്രാംസ് ആണ് ഓരോ ദിവസവും ഉം എന്തൊക്കെ പേര് പറഞ്ഞു എന്തൊ ക്കെ ആഘോഷങ്ങൾ നടത്താൻ പറ്റോ അതെല്ലാം നടത്തും
അതെല്ലേ
ഉം
ഇപ്പ കാശും അതുപോലെ ഇറങ്ങും നമുക്കേ മറ്റേ പണ്ടെന്ന് വെ ച്ച് കഴിഞാ ഒരു ഒറപ്പിക്കലും ഒരു കല്യാണോം ഒറപ്പിക്കല് പോലും പകുതി പേര് നടത്താറില്ല ഇപ്പോ ആണ് പിന്നെ ഓരോര്ത്തരുടെ ആഗ്രഹങ്ങളല്ലേ.
അതാണ് ഒരു കല്യാണംന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യൊക്കെ അല്ലേ ഒള്ളൂ അപ്പോ അത് മാക്സിമം ആഘോഷിക്കാൻ എല്ലാരും നോക്കും.
ആഹ് അതെ.
ഉം. നിങ്ങള അവിടെയൊക്കെ എങ്ങനെയാ കല്യാണത്തിന്റെ രീതികളൊക്കെ എങ്ങനെയാ?
ഞങ്ങൾക്ക് ഇവിടെ ഏഹ്. എന്ന് വെച്ച് കഴിഞ്ഞാ ഇതുപോലെ തന്നെ ഒരുപാട് ഫംഗ്ഷൻസ് വെച്ച് നടത്തുന്നോരുണ്ട്. പിന്നെ അല്ലാതി ഇങ്ങനെ ഉറപ്പ് മാത്രം. വെച്ച് അല്ലാതെ നടത്തുന്നത് ചെച്ചിടെ അങ്ങനെയാര്ന്ന്. ഒറപ്പിക്കല് ഏഹ് നടത്തി പിന്നെ കല്യാണവായിര്ന്നു.
ഓ ഓ.
അതെ ഉള്ളരുന്നു അല്ലാതെ ഇങ്ങനെ പരിപാടിന്നും ഞങ്ങള് അധികം ചെയ്തില്ലായിരുന്നു.
ആഹ് ആഹ്.
പെട്ടെന്ന് തന്നെ ആയിര്ന്നു കല്യാണം ഉറപ്പിച്ച് കുറച്ച് ഒരു ഒരു മാസം ത്തിനുള്ളി കല്യാണം നടത്തി.
ഒ ഓ.
ഉം അവിടക്കെ. ചെലവരുണ്ട് ഒറ്പ്പിച്ച് രണ്ട് വർഷക്കെ നിന്ന് കല്യാണം കഴിക്കുന്നേ.
ഉം ഉം.
സത്യത്തിൽ അത് നല്ലയാണ് കാരണം അപ്പോ മനസ്സിലാവും. ഉം കൊറ്ച്ചൊക്കെ നമുക്ക് മന്സ്സിലാക്കാൻ പറ്റു ആൾക്കാരെ.
പറ്റും പറ്റും ഒരുപാട് നമ്മക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഉം അപ്പഴ അവരുടെ സ്വഭാവം എങ്ങനെയാണ് നമുക്ക് അറിയാം എന്നിട്ട് നമുക്ക് മാറാനുള്ളരു ആഹ് ഇത് ഉണ്ടല്ലോ അവിടെ നമുക്ക് വേണ്ട പറ്റുന്നില്ലെങ്കിൽ. ഉം കല്യാണം പെട്ടെന്ന് ചടെ പിടെന്ന് നടത്തിട്ട്. മാറാൻ പോലും പറ്റത്തില്ല കല്യാണം കഴിഞ്ഞ് പിന്നെ എങ്ങനെ മാറും.
അതാണ് അതുവല്ലാ. കല്യാണം കഴിഞ്ഞാ പിന്നെ രണ്ടാം കെട്ട് രണ്ടാം തരം അങ്ങനത്തെ രീതിൽ ആളുകള്. അങ്ങ് മാറ്റു ആണ്.
അതെ അതെ അതെ ഇപ്പൊ പണ്ടത്തെ പോലല്ലല്ലോ?
അതിനേക്കാള് ഇതേ പോലെ ഒറപ്പിച്ച് വെച്ച് അവര് സംസാരിച്ച് അറിഞ്ഞ്. കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
ആഹ് അതെ. അത് ഭയങ്കര ബുദ്ധിമുട്ടാ ആഹ് നമുക്ക് ഒരുപാട് കല്യാണ ചടങ്ങുകളൊക്കെ വരുമ്പഴേ കാശ് ഉള്ളോരിപ്പം. ചടങ്ങുകൾ ഒരുപാട് നടത്തിയായിരിക്കും കെട്ടുന്ന് അത് കണ്ട് നമ്മ ക്ക് അങ്ങനെ നടത്താനുള്ളൊരു സാമ്പത്തികം വേണ്ടേ.
അതാണ്.
ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് കല്യാണം കഴിക്കുന്നവരാ ഏറ്റവും നന്നായിട്ട് ജീവിക്കുന്നേ.
ഉം അത് സത്യം ഒരുപാട് ഫങ്ഷൻസും കാര്യങ്ങളും നട ത്തി ഒരുപാട് ചെലവാക്കി നടത്തുന്നോരെല്ലാം പൊട്ടിയ്ണ്ടിരിക്കൃവാണ്.
ഉം അതെ അതെ.
ഉം.
ഉം അങ്ങനെം ഉണ്ട്. അതായത് നമ്മള് ഇപ്പം സെലിബ്രിറ്റീസ് ആണലും കണ്ടിട്ടില്ല സിനിമാ നടന്മാര നടിമാരും ഒക്കെ എന്ത് കാശ് കൊടുത്താണ് കിട്ടുന്നത്. എന്ത് കാശ ഉള്ളവരാണ് എന്നിട്ട് ജീവിതം കണ്ടോ കാശിലൊന്നുംന്നുമല്ല അല് നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളല്ല എല്ല നൽക്കുന്നകി ഓപ്പോസിറ്റ എങ്കിൽ നമ്മുടെ ലൈഫ് തീർന്നു.
തീർന്നു അതത്രേ ഉള്ളു. അത ഈ ആദ്യമേ ഇതിപ്പോ എല്ലാരും എന്തിനാ ഈ കല്യാണാഘോഷങ്ങൾ ഇത്രയും ആക്കുന്ന അറിയാലോ ഇപ്പ സ്റ്റാറ്റ വെക്കാനും സ്റ്റോറി വെക്കാനും വ ഈ പോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആഘോഷങ്ങളൾ എല്ലാം നടത്തുന്നേ അല്ലാതെ ഒന്നിനും അല്ലല്ലോ
അതെ അതെ അത് സത്യാ കേട്ടോ ആഹാ എല്ലാവർക്കും അത് മതി എല്ലാവർക്കും ഇപ്പ മ മറ്റുള്ളവരെ സ്വയം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യമാണ് മറ്റുള്ളവരെ എങ്ങനെ കാണിക്കാം ന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം.
ആഹാ ആഹാ
അങ്ങനെ
ഇപ്പ കല്യാണത്തിനല്ല വേറെ ഏത് ആഘോഷങ്ങളൾ എടുത്താലും ഇപ്പ എല്ലാം എങ്ങനെങ്ങ് നമ്മുക്ക് കാണിക്കാം അതാണ് മെയിൻ.
ഉം അതെ
ഉം
ആഹ് അങ്ങനെയൊക്കെയുണ്ട് മറ്റുള്ളവരെ കാണി ച് അവര് ഏ ഇപ്പൊ സ്വർണ്ണൊക്കെ ഒക്കെ എടുത്താല് നമ്മള് വല്യതായിട്ട് കല്യാണം നടത്തുകുയണെ ഈ കല്യാണത്തിന് വന്ന് കല്യാണത്തിന് എല്ലാത്തിനും കൂടെ നിന്ന് ഏ നിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവര് പോലും കൊറച്ച കഴുമ്പോൾ കുറ്റം പറയും.
ആഹാ ആഹാ
അങ്ങനത്തെ ഒരു അവസ്ഥയാ നോക്കു ഉം അപ്പം പെണ്ണിന് കളറ് പോരാ പെണ്ണിന് മുടി പോരാ. ആ ചെറുക്കന് നീളം പോരാ അങ്ങനെ ആൾക്കാരന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടേ ഇരിക്കും അവർക്ക് പണൊന്നില്ലല്ലോ അവരപ്പ ഇങ്ങനെ ഓരോന്ന ഇങ്ങനെ പറഞ് പറഞ്ഞ്. ഇങ്ങനെ ഇരിക്കും. പക്ഷെ നമ്മക്ക് അങ്ങനെല്ലല്ലോ നമ്മള് ജീവിക്കുന്നവർക്കല്ലേ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ.
അതാണ് ഈ കാണിക്കുന്ന അതൊന്നും ഒന്നും അല്ലങ്കിൽ നമ്മള അതിലോട്ട് കടക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റും.
ഉം ശരിയാ ഇപ്പം കൊച്ച് കൊച്ചു പിള്ളേരൊക്കെ കല്യാണം കഴിക്കുന്നവരുണ്ട് പതിനെട്ട് വയസ്സാവാൻ നോക്കി നിന്ന് കല്യാണം കഴിക്കുന്നവരുണ്ട്.
ആഹ ആഹ
ഉം ചിലർക്ക് നല്ല ജീവിതം കിട്ടും. പക്ഷെ ചിലവര് പെട്ടു പോവും. ഇപ്പം എനിക്ക് തോന്നുന്നു. ആ ഞങ്ങളുടെ ഇവിടെ അടുത്ത് ഒരു കൊച്ച് ഈ പതിനെട്ട് വയസ്സ ആയതേ ഒള്ളൂ കൊച്ചിന്. ഒളിച്ചോഓടി പോയി ഇപ്പം ഇപ്പം നമ്മളോ ഇരുപത് വയസ് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരാളുടെ കൂടെ ആയിരിക്കും. പോയി കല്യാണം കഴിച്ചെന്നല്ലേ. പക്ഷെ നാല്പ്പത് നാല്പത്തഞ്ചു വയസ്സുള്ള ആ ആളുടെ കൂടൊ പോയ. അപ്പം പിള്ളേരു ചിന്താഗതിയെ മാറി. ഇപ്പൊ നമ്മുക്ക് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ ഒന്നി നമ്മുടെ ക്ലാസ്സിലുള്ള ആരെല്ലും നോക്കിയാ നോക്കി. ഇല്ലെങ്കിൽ നമ്മളെ കാട്ടിൽ ഒരു വയസ മൂത്ത. അങ്ങനെ. രീതിയരുന്നു നമക്ക്. അല്ല അങ്ങനെല്ല ഞാൻ ഇതല്ല എന്നാലും. കൂടുതലും നമ്മുടെ കൂട്ടുകാരൊക്കെയാണള്ളോ അങ്ങനെ അല്ലായിരുന്നു.
ഉം. ആണാണ്. കൂടുതലും അങ്ങനെയാണ്. ഭൂരിഭാഗം അങ്ങനെയാണ്.
ആഹ അല്ല ഒരു സ്കൂളിൽ പഠിക്കുന്ന. അങ്ങനെ അങ്ങനെ അങ്ങനെ. പക്ഷേങ്കില്
അതും കൊറേ അങ്ങനെ പോവും. അങ്ങ് വിട്ട് കളയുന്നതാണ് അല്ലേ. കൊറച്ച് കഴിയുമ്പോഴത്തേക്ക് അത്ങ്ങ് പോവ പോവും. ആ ആ റിലേഷൻ പോയി വേറെ അങ്ങനെയല്ലേ.
ആഹ. ഇവിടെ അങ്ങനല്ല. ഇവിടെ ഓരോ സംഭവങ്ങൾന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പോഴത്തെ പിള്ളേർ ഓരോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ. പത്ത് നാപ്പത് നാല്പ്പത്തഞ്ച് കല്യാണം. അത് പോട്ടെ. ഒരു കുടുംബവും കൂടെ തകർ തല്ലേ പോന്നേ. അതാണ് പ്രശ്നം.
അതാണ് ഏറ്റ
അവര ഇരുടെ ഉ അവർക്ക് അതായത് നാപ്പത്തഞ്ചു വയസ്സ എന്നൊക്കെ പറയുമ്പം പുള്ളിയുടെ മോള് പ്ലസ് വണ്ണിൽ പഠിക്കുന്നതാണ്. അവിടെ കൂട്ടുകാരിയാണത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അതൊരു വല്ലാത്തുരാ. കൊച്ചിന്റെ അവസ്ഥയ ഒന്ന് ആലോചിചു നോക്കിക്കേ.
ആഹ ആഹ
അങ്ങനെ ഇവര് ചിന്തിക്കത്തില്ല. ഇവർക്ക് അതിനുള്ളൊരു ഇതില്ല. ആ കൊച്ചിന് പോട്ടെ. പതിനെട്ടു വയസ്സേ ഉള്ള. ഈ പുള്ളിക്കോ.
ഉം ഉം. അതാണ്. സ്വന്തം ക മോള കൂട്ടുകരിനെ തന്നെ. പ്രണയിക്കാം എന്നൊക്കെ പറഞ്ഞാ നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം.
ആ അതെ. അതെ. അത് സ്വന്തം അച്ഛന്. അപ്പൊ ആ കൊച്ച എന്ത് വിശ്വസിച്ച് ആ അപ്പൊ സ്വന്തം അച്ഛന്റെറെ അടുത്ത് ഇനിയും പിന്നെ എപ്പോഴെങ്കിലും ആ ജീവിതം പഴയപോലെ ആ ക്കാനായിട്ട് പറ്റോ. അവരുടെ അമ്മയുണ്ട് ഉം. അങ്ങനെ. പിന്നെ പോയി സ്വന്തം. മക്കളെ ഭാര്യ ഉപേക്ഷിച്ച് പോകുന്നൊരു വ്യക്തി ഇന്നലെ കണ്ട ഒരാളെ ഉപേക്ഷിക്കത്തില്ല എന്താ ഉറപ്പ്.
അതാണ്. അതൊന്നും നിലനിൽക്കുന്ന ബന്ധമൊന്നും അല്ലേ. അതൊക്കെ ആദ്യത്തെ ആ ഒരു ഒരു അവർ അവര് തമ്മിലുള്ള ഉം കാണുമ്പോള്ള അടുപ്പം മാത്രേ. അവര് മനസ്സ് തമ്മില് ഒരുപാട് വ്യ വ്യത്യാസങ്ങളുണ്ടല്ലേ. നാൽപ്പതും പതിനെട്ടും ആവുമ്പോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അവര് ആ ഉം. രീതികള് തന്നെ ഫുള്ള് മാറ്റുംല്ലേ. അവർക്ക് ഒരിക്കലും ഒരുമിച്ച് നല്ലതുപോലെ ജീവിക്കാൻ പറ്റും പറ്റന്ന ഞാൻ വിശ്വസിക്കുന്നില്ല.
ആഹ എനിക്കും തോന്നുന്നില്ല നമ്മളിപ്പോ നമ്മള് ഒരേ പ്രായത്തിൽ ഉള്ളവർ തന്നെ. ശ്രദ്ധിച്ച അറിയാം. രണ്ടു വീട്ടിൽ വളരുമ്പം പ്രശ്നങ്ങൾ കാണത്തില്ല. പക്ഷെ ഒരു വീട്ടിൽ അവര് നിൽക്കുമ്പോ എന്ത് പ്രശ്നങ്ങളാ. ഇപ്പൊ എൻ നമ്മുടെ അതേ പ്രായത്തിലുള്ള ആളെ നമ്മള് കല്യാണംകഴിച്ചാ. രണ്ടു വയ മൂത്ത ആണെൽ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങള ഉണ്ടാവും. കാരണം ആ ആള് ചിന്തി ക്കുന്ന രീതിയല്ല നമ്മള് ചിന്തിക്കുന്നേ. നമ്മള് വളർന്ന സാഹചര്യം പോലും അതല്ല. ആ അപ്പം ആ ഒരു ഇത് നമുക്ക് തന്നെ പറ്റുന്നില്ല എങ്കിൽ ഈ പത്തും പത്തൊമ്പതും വയസ്സുള്ള പിള്ളേർ പോയിട്ട് എന്നാ ചെയ്യും.
അതാണ്. അവര് തമ്മിലുള്ള ഇതേ ഫുള്ള് വ്യത്യാസം ഒരിക്കു അവർക്ക് ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല
മ്
പിന്നെ എന്തിനാണ് ഇതിനൊക്കെ എറങ്ങി പുറപ്പെടുന്ന അവരാ ഒരു എടുത്തു ചാട്ടം ആ പ്രായത്തിന്റെ ഈ ഈ അം അപ്പുറത്തിക്കുന്ന ഈ നാല്പ്പത് വയസ്സ്ന്ന് പറയുന്ന ആളിന് അവനെ ശആ കുട്ടീുടെടുത്തുള്ള ശരീരത്തി ത്തൊടുള്ള അടുപ്പ് മാത്രമായിരിക്കും
അതെ എന്നാ ശരിയേ വെച്ചോയേ നയിപ്പ അങ്ങോട്ട് വിളിക്കാം
ഓ ശെരി ട്ടോ
ഉം ശരി